എന്താ നല്ല വി ശേഷം സുഖമാണ് മായ ഉണ്ടോ ഇന്ന്
ഒന്നും ആയില്ല ഇന്ന് വെയിലുണ്ട് ഉം അവിടെ
ഇന്ന് ഇവിടെ മയയാനു ഇതുവരി ഇങ്ങനെ വെയിലില്ല അങ്ങ് ചെറു തായി ചാറിയൊണ്ടിരിക്കും
ആഹ് അ തന്നെയായിരുന്നു ഒരു മൂടി കെട്ട്
ആഹ മൂടികെട്ടി ആ ഹ് ആഹ് ഇപ്പൊ മൂടികെട്ടല് ൻ എന്തായി ണ്ട് താ റന്നും പക്ഷെ വെയിലും കാര്യമൊന്നും ഇല്ല
ആ നമ്മടെ വെയിലൊക്കെ വന്നേ ഞാന് ഡ്രസ്സൊക്കെ പുറത്ത- ഇത്ത് വെയിലത്ത് കെടുക്കുന്നു
ഈ വെയിലിനെ നമ്മൾ പൊറത്തിട്ട് കഴിഞ്ഞ നമുക്ക് വിശ്വസിച്ചേ നിക്കാനും പറ്റൂലേ വേറെരു പണിക്ക് നിക്കാനും പറ്റൂല
ആഹ് അപ്പൊ നമുക്ക് മയ പെയ്യുമ്പോതന്നെ- ഒര് എന്നും പെട്ടെന്നും പെയ്യും
അതാണെ പെ എടുക്കാനും കഴൂല ഇങ്ങെനെ നോക്കിനിക്കണോ പെട്ടെന്ന് ലക്കൊരു മയ പെയ്യേ പിറു പിറു പ്രതീശിചാത്ത സമയത്തേ- ചെറിയ മയ ഉണ്ടാവുക
പ്രതീക്ഷിക്കാത്ത സമയത് അത് ഒന്നായി
അതെവിട്ന്ന വരുന്നും കൂടെ ര അം അച് ത്രക്കുസ്ട്രോങ്ങെ
ആഹ് പെട്ടെന്ന്ന്നമ്മെന്ത്യ്യും ചചെൽപ്പോ കാർമേഘ ദൻ മൂടലും
പെയ്യലും കയ്യും നമ്മ എടുക്കാനും കൂടി ഉള്ള്ന്ന് പൊർത്ത്ക്കെന്ന്ട്ട്ള്ള്പ്പൊ
ആഹ് അവൊന്നൂ ഡ്രസ് നാനയും അയിന് ഒണങ്ങാന് പണിഒള്ളു നനയാനൊരു
ഒരു പണിയില്ലാ അതാ ങ്ങനെ മയത്ത് താക്കും ആഹ് മഴത്തിങ്ങനെ ഏട്ക്കിടുമ്പളു ഒരു സുഖം കുട്ട്ല്യ. ഈ ആൺകുട്ട്യേളെ ജീൻസ് ഒന്ന് ഓണങ്ങികി
അഹ് ഒണങ്ങി കിട്ടൂലാ. എന്താണ് ഞാനാണെങ്കി വേ വെയില് കാണുമ്പോത്തിനും പൊർ തെടും. കാര്ണം നമ്മക്ക് മഴ രണ്ടീസ് ടിപ്പിച്ച് പെയ്താ ഡ്രസ്സ് തോരടാള്ള സ്ഥലല്ലേ അതുകൊണ്ട് വെയ്ലൊ കാണുമ്പോൾതന് ഞാൻ പുറതേക്ടും
പുറത്ത് കൊണ്ടൊന്നൊണൊങ്ങി കിട്ടാങ്കി ഒരു സമാധാനാണേ അമ്ക് സമാധാനമാണ് നമുക്ക്
ഉം എന്നിട്ട് എന്ത് ചോറിനെന്താ കറി ബീഫ് വരട്
ആ ഇന്ന് ഇവിടെ കറിയാക്കിക്കാണ് കാരണം ഇന്ന് ഇവിടെ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു ബിരിയാണി ചലഞ്ച് അപ്പൊ ബീഫ് ബിരിയാണി കൊടുന്നിട്ടുണ്ട്
ആഹ്
അപ്പൊ പിന്നെ അതും ഉണ്ട് രണ്ട് ക കവറ് ബീഫ് പത്താക്കില് ബീഫ് ബിരിയാണി അങ്ങനെ രണ്ട് കവറ് ആക്കി വാങ്ങിയേക്കണു അപ്പൊ അതുകൊണ്ട് പിന്നതുപോലെ തന്നെ എന്താ ബ ഇറച്ചി ബീഫ് കൊണ്ടന്നില്ല അതുകൊണ്ട് ചെറുതായിട്ടൊരു കറിയും വെച്ചു ഈ പറഞ് ചോർക്ക് വാണ്ടോ ആവും കൈ കാര്യത്ങ്ങണ്ട്
ആ ഞാൻ ഇവിടുന്ന് കോളിഫ്ലവർ ഉണ്ടാക്കിക്കേണ് വേറെ കറിയന്ന് വെച്ചട്ട് നി ചമ്മന്തിയരക്കാട്ട തേങ്ങാ ചമ്മന്തി
ഇന്ന് വെള്ളിയാഴ്ച ആയതോണ്ട് മീനും വരൂല്ലല്ലോ
അവിടെ മീനൊക്കെ വന്നേനും മീന് പെരുമ അല്ലേ
വെള്ളിയാഴ്ച വെരും ഉം ഉം ഈടെ പിന്നെ പൊതുവേ വെള്ളിയാഴ്ച വരൂല കാരണം ഈ ജുമേൻറത് ആയതൊണ്ട് വരു
ആ അവർക്ക് മീ കഴ്യൂല പറഞ്ഞട്ട് കാരണം പതിനൊന്ന് മണിയാമ്പോത്തേനും മീനൊക്കെ കഴിഞ്ഞ് പള്ളിക്ക് പോകണ്ടേ അപ്പ ഇവിട വരില്ലല്ലോ ചെലപ്പോ പ്ലേലൊക്കെ വരുന്നതാണ് അതൊരു കൊറച്ച് മീനാന്ന് എടുക്കോള്ളൂ ഉം കുറച്ച് മീൻ അവിടുന്ന് എടുക്കും ന്നാലും ഒക്കെ കഴിയാ മതി പിൻസീൽ ഓഫ്പി പിന്നെ എന്താ
അതാ വരണതേ അങ്ങനത്തെ മീനും മ അതും മറ്റ് അല്ലാതെ മീനും മത്തിയും അതൊന്നൂല്ല
മത്തില്ല വത്തളില്ല മാന്ന്തളില്ല
ഇല്ല ഒന്നുമല്ല ഇപ്പ സിലോപ്പി നാലീസം ആ നാല് ദിവസം മുന്നെ സിലോപ്പി വന്നില്ലേ അപ്പം അത് വാങ്ങി ല്ല കാരണം വാങ്ങിക്കഴിഞ്ഞാ ആരും കഴിക്കൂല്ല പിന്നെ വേറെ കൂട്ടാനും ഉണ്ടാക്കണം ഇഷ്ടമല്ലോൾക് രസാട്ടോ
ഇവിടെ മീനന്നെ കുട്ടിയൊക്ക് പറ്റൂല ഞാനും ഉമ്മ മാത്രേ മീൻ കഴിക്കൂ കുട്ടിയക്ക് മീൻ പറ്റൂല ഓരു തിന്നും വല്ല ചെമ്മീനൊക്കെ ചെമ്മീനൊക്കെ നമുക്ക് എപ്പഴും വാങ്ങാൻ പറ്റുവോ
ചാ ചെറിയ ചെമ്മീൻ നന്നാക്കി കയ്യണെങ്കിലോ അതാണ് ഈ വീര വെലയും കൊടുക്കണം തിന്റെപ്പ പൗതി മുക്കാലത്ത് ഓടയക്കാരാം
ത് ഒരു കിലോ വാങ്ങിയ മുക്കൽ കിലോ തോടുംണ്ടാവകും കാക്കിലോ എന്താണ്ണ്ടും ച എലാരുേയും കുറയും
കൊറ അത് പൊരിച്ചും കൂടി ചെയ്ത് കാരാ അ ചൂറള്ളതാണ്
അത് ചോടുള്ളൂ ഞാന ഇവിടെ എന്താണ് ക്ക് ചെമ്മീൻ കൂന്തൽ ഇങ്ങത്തെ മീനുള്ള ഇവിടുത്തെ കുട്ട
ഇഷ്ടം ആഹ
പിന്നെ മാന്തളും ഇതൊന്നും കേട്ടോ പച്ച മാന്തള് നന്നായിട്ട് തോന്നും നല്ല വത്തൽ കു ച്ചെടുത്താലും
അതും പിന്നെ മുറരിക്കല കഴിച്ചു
ആഹ് അത് അതല്ല രസ അത് ഇങ്ങോട്ട് പൊരിച്ചിട്ട് കുറച്ച് അവസാന മുരിയുന്ന സമയത്ത് കുറച്ച് വെിച്ചെണളുംറന്നിട്ടണ്ട് അളക്കേണ്ടത്
ആഹ എന്ത അങ്ങനെ അങ്ങനെല്ലാും പറ്റുകയാണെങ്ക പിന്നെർക്ക് ഓരോന്നന്ന് പറ്റ എപ്പഴും കിട്ടൂലേ
ടൂലം ഇങ്ങനെ അതും പിന്ന മീൻ ഉച്ചക്ക് നിന്നൽ രാത്രി ങ്ങക്ക് പറ്റൂലോ അത്ഞങ്ങക്ക് ചൂടോടെ വോം അത്ത ീതോ
അങ്ങനെ കൊടുക്കണ്ട് അപ്പൊ രാത്രി പിന്നെ എന്തോലും കഴിച്ച
പിന്നെ രാത്രിയല്ല പ പപ്പടമ മുട്ട പൊരിച്ച മുട്ട പൊച്ച പപ്പടം പൊരിച്ച ചിക്കൻ മുൊറിച്ചം ചിക്കൻറിച്ച എണ ചോന്നണ്ട് ച ആ ചിലപ്പോ കേ ബേജുപ്പേര് ആ ചിക്കൻ പൊരിച്ചണം കേബേജി പേജിഷ്ട
ചിക്കൻ പൊരിച്ച വി പൊരിയേ പറ്റുള്ളൂ കറി ചിക്കൻ കറി അതാച്ച ചിക്കൻ കറി വെച്ച് കഴിഞ്ഞാലും ഒരു സുഖല്ലല്ലോ
ക്കളുണ്ട ഒരു ര ടേസ്റ്റ് ഇല്ല വെറുംചോർക്ക് ചിക്കൻ കറി ചിക്കൻ കറി ടേസ്റ്റ് ഞമ്മക്ക നെയ്ച്ചോർക്ക് അതേമാതിരി നമ്മളെ ചായയും കടി പുട്ട് ദോശ പൊറാ ട്ട എന്താണ് ചപ്പാത്തി ഐക്കൊക്കെയാണ് കറി ടേസ്റ്റുള്ളു വെറും ചോർക്ക് എനിക്കറിയില്ലേയിനു
അതു ഇല്ല ഒരു ടേസ്റ്റുല്ല പിന്നെ അത്ങ്ങനെ ആ ഒരു ചിക്കൻ ഒരു ചണ്ടി പോലെ
ആഹ് ഞാനെന്ത് ചെയ്യുന്നറിയോ ചിക്കനാണെന്നുണ്ടെങ്കില് അല്ലെങ്കിൽ വരട്ടണം നന്നായിട്ട് ഗ്രേവിയില് നമ്മള് വരട്ടിയെടുക്കണം അത് ടേസ്റ്റ് ആണ് ഞാനു എന്ത് ചെയ്യും പച്ചരി എന്ത് ചെയ്യും പച്ചരിയാണ് കുക്കറിൽ വിസിലിടും ച്ച അപ്പ രസമാണ് ചിക്കൻ കറി
അത അപ്പൊ രസാണ് ഇക്ക അതാണ പച്ചരിയാവുമ്പോ എന്താ നല്ല
നെയ്ച്ചോറിന്റെ മാരിയാണേനും
അയി ല്കൊറച്ചു നെയ്യും പട്ടിംയിട്ട് കഴിഞ്ഞ അതിൽ അതും അങ്ങനെ ആയല്ലോ
ആഹ് അപ്പൊ ഒരു നേരത്തിനൊക്കെ എന്ത്‌ ചെയ്യും പിന്നെ അങ്ങനെ കാട്ടും രാത്രിക്കൊക്കെ ഒറ്റൊരു നേര ത്തിനു അങ്ങനെയ ചെയ്യആഹ് അങ്ങനെ ണ്
അങ്ങനാകുമ്പം ഇമ്മക്ക കഴിചേക്കാല്ലേ
ഉമ്മാക്ക് അങ്ങനെ എന്താണ് വല്യ ഇഷ്ടല്ല
ഏഹ് ഇന്നു ചോറെന്ന രാത്രി കഴിച്ചേ അതോ ചപ്പാത്തി കഴിച്ചാ ഉം
ചോറെന്നെ കഴിച്ചേ ഞാന് ഞ കുട്ടികൾക്ക് മാത്രം കൊറച്ച് ചോറൊക്കെ കമ്മി ഉണ്ടെങ്കിൽ കുറവാണെങ്കിൽ അങ്ങനെയാ കട്ടാ
ഉം
അതു ഞാനും കുട്ടിയാളും അത് തിന്നും പിന്നെമ്മ ചെലപ്പോ രണ്ടും പാടണ്ട് കുഴച് ങ്ങാണ്ട്തിന്നും
ഉം കഴിച്ചു ഉം അങ്ങനൊമ്പോ നമ്മള് ഇല്ലാന്ന് പറഞ്ഞാ വെച്ച് കഴിഞ്ഞാൽ വെച്ച ചോറുവാക്കി ക്കോ രാവിലത്തത്
ക്കോ
അതാ വാക്ക അപ്പണ്ടാക്കിയത് വ ക്കവല വച്ചൻ രാവിലെ വെച്ച തങ്ങ നെ ബാക്കി ഉണ്ടാവുക
ഇ പിന്നെ അതേമാതിരി ചെലപ്പോ എന്താന്നുച്ചാ അതൊ കഴിയും പിന്നെ അതേമാതിരി ഞാൻ എന്ത് ചെയ്യും ച ഉള്ളിയും തക്കാളിയും വരട്ടി മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയിട്ടും പച്ചരിയും
വറ്റിച്ച് ആ ദിവ സോം വേണ്ടേ ഇത് നേരം വെളുത്താ അതന്നെ ഏ അതാണ് വെറും ചോറിന് ചാർ വേണം ഉപ്പേരി വേണം പൊരിച്ചത് എന്തേലും വേണം
ഒക്കെ വേണം
അതാണ് നെയ്ച്ചോർ ഇങ്ങനെ വ പ്പമ പരിപാടി കഴിഞ്ഞു
ഒറ്റ വെപ്പുമൊ കരും പരിപാടി കഴിയും
അങ്ങണെ ഉം മറ്റേ നേരം വെളുത്തുന്ന എന്ത ന്ത ഇണ്ടാക്കാ ഇന്ന് എന്താ ഉണ്ടാക്കമ്മ നോമ്പോ ആകുമ്പളെ ആയിൻ്റെ സുഖം
ആ എന്തൊരു ബുദ്ധിമുട്ട് രാവിലെ ഒരു ചായയും കടിയ ആക്കളുംഒരുക്കാർ പിന്നെ ഉച്ചക്ക് ചോ ചായയും ഏ ചോറും കറിയും ഉ പേരി മീൻ മറ്റേത് മറിച്ചത് തരുന്നതണ്ട് അതുതന്നെയാണ് രാ
ഇല്ല വേണ്ടേ നോമ്പാണ് എന്തായാ
വി നേരം വിട്ട് ആലോചിച്ചു
അതാണ് പിന്നെ നോമ്പ് ആകുമ്പോ നമ്മള് മുപ്പത് ദിസംന്നാണ് പറഞ്ഞത് ഇവിടെ ഫുൾ മുപ്പത് ദിസംന്നാണ് ബീഫ് കൊണ്ടവെറും നമ്മുടെ ബീഫ് ഇന്നും പത്തി അധികോറു പത്തിരിയും ബീഫ് കറിയൊക്കെ ആയിരുന്നു
ഏ ഞാൻ പത്തിരി ആകെ രണ്ടുവട്ടം ഉണ്ടാക്കിട്ടുള്ളു
ഇവിടെ അത് കേറെ തന്നെണ്
ഞൻ എന്തീന്ന് അറിയോ ഇബല്ല് ചെലപ്പ കറി ഉണ്ടാക്കും ചെലപ്പം ഉണ്ടാക്കൂല അപ്പൊ കടി കഴിഞ്ഞൽ പിന്നെ ഓൾക്ക് ആർക്കും ഒന്നും വേ
വേണ്ടാ ഇവിടെ ഞങ്ങൾ ഫസ്റ്റ് ഒക്കെ ആദ്യത്തെ നാലഞ്ച് ദിവസം ഉണ്ടാക്കിട്ടാ പോരിക്ക കടി സമൂസ പ ച്ചല് പിന്നെ ആർക്കും ഒക്കെ ഓരോ നീച്ച എടുക്കാ ആർക്കും എണ്ണക്കടി വേണ്ട അതില് പിന്നത് ഉണ്ടാക്കാന് നിർത്തി അപ്പ എത്ര നല്ല സുഖാര്യയി എന്നക്കടി നമ്മ ഒഴിവാക്കി കഴിഞ്ഞല്
ഇതെന്ത് ചെയ്യാ എന്ന മറ്റേ ചായയും കടിയോ കുടിച്ച് ചോറ് ചെയ്താ മതി ഇടെ കുട്ടിയൊക്കെ ഞാൻ ഇതുവാണേ പൊരിക്കടിയാണ് എണ്ണക്കാടാണ് വേണം എന്നിട്ട പൊരിച്ച സമൂസ കട്ടലൈറ്റ് പായംപൊരി അല്ലെങ്കിൽ പോരി എന്തെങ്കിലും പോരി വേണം എന്നട്ട് ച്ചാ പൊരിക്കട തിന്ന ഇന്നിട്ട് പിന്നെ എന്ത് ചെയ്യുന്നറിയോ ഒരു ഒമ്പതും പത്തും മണിക്ക് തനെ കഞ്ഞൊടുക്കും പൊരിക്കടി ഉണ്ടാക്കണംന്ന് ഞാൻ ചായും കടി ഇണ്ടാക്കും കഞ്ഞി കൊടുക്കും അല്ലെങ്കിൽ ചോറ് കൊടുക്കും ആ കടി ഇണ്ടാക്കൂല പൊരിക്കടി ഇല്ലാ ഞാൻ എന്ത്‌ ചായയും കടിയുംണ്ടാക്കോളും അത് നല്ല ആ ഒക്കെ ഒരു പാകത്തിന് എന്നാലും ചെപ്പ വാരം കുട്ടികള് ചോറ് മതിയറി പൊരികടി തിന്നുല്ല അപ്പൊ പൊരിക്കടിയും ചോറും ചായയും കടിയും ഒക്കെ മൂന്നുപാടെ ഉണ്ടാക്കൂല എന്തെങ്കിലും ഒരു രണ്ടെണ്ണം ഉണ്ടാക്കുള്ളോ പൊരിക്കടി ഉണ്ടായി
വെറുതെ വാക്കിയാക്കിയിട്ട് കാര്യല്ലല്ലോ നമ്മളന്നെ ഇതാക്കണ്ടേ
കഞ്ഞോടിച്ച പൊരികടിച്ചും വേണം പൊരികടി തിന്നണം നോമ്പ് തോറന്ന്
എന്തോ ഞങ്ങ ഇവിടെ ആദ്യം നാല് ദിവസം ഉണ്ടായി അതിന് പിന്നെ എന്താ ഇപ്പൊ ആർക്ക ആർക്കും വേണ്ട എണ്ണക്കടി വേണ്ട ഒരു മയക്കാണ് ഉറക്കം തൂങ്ങുകണങ്ങട്ട് പറഞ്ഞാട് അതില് പിന്നെ നമുക്ക് ഇണ്ടാക്കണ്ട ഉണ്ടാക്കണ്ട അത്രയും സുഖം അല് പിന്നെ അത്ണ്ടാക്കും ആ അതാണ് പിന്നെ രണ്ട് അതാണ് രണ്ട് വീതം ജ്യൂസ് ഉണ്ടാക്കും വള്ളോമ് കലക്കും അപ്പൊ പിന്നെ വന്ന
അതെ വെള്ളം നല്ലോ കുടിച്ചണ്ടെ ഞാനങ്ങനെ കാട്ടീനത് എണ്ണ കടി ഉണ്ടാക്കണംന്ന എന്ത് ചെയയില്ല ചായയും കടി ഉണ്ടാക്കൂല പിന്നെ ചോറാണ് വെക്കും ന്നാ പിന്നെ ബാങ്ക് കൊടുത്തേക്കന്നെ നമ്മള് എണ്ണക്കടി ഇതൊക്കെ തിന്നിട്ട് പിന്നെ ഒരു എട്ടര ഒമ്പത് മണിക്ക്
ആഹ അപ്പൊ ചോറ് കഴിച്ചാ മതി
അല്ലെങ്കി പിന്നെ കഞ്ഞി കൊടുക്കും ഞാന് അച്ചാറും കഞ്ഞിയാണ് കൊടുക്കും
എന്നാ പിന്ന അങ്ങനെ ക ആത് സുഖ പിന്നെ അങ്ങനെ കിടക്കയും ചെയ്യാ എന്ന പിന്നെ ഇല്ലല്ലേ ഏ
തിന്നുമ്പോ നമക്ക് വാണ്ടാ പിന്നെ എണ്ണക്കടി ഉണ്ടാക്കിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യും.... മഗ്‌രിബ് നിസ്കാരം കഴഞ്ഞീക്കേ തന്നെ കുട്ടിയാൾക്ക്ചായ കൊടും.... ജ്യൂസും വള്ളക്കെ കുടിച്ചാലേക്കാരും ചായ കുടിച്ചും..... പിന്നെന്നും തിന്നൂലാപിന്നെ കഞ്ഞിയൊന്നുല്ല....
ഉം....
വന്ന ചായി കടിതിന്ന...
കഴിച്ചോളു ഇന്നാ പിന്നെ അങ്ങനെ.. നിസ്... നിക്കാരംകഴിഞ്ഞ പിന്നെങ്ങനെ കടക്കും...
അങ്ങനെ കടക്കും ചെയ്യാം അതന്നെ കാട്ടല്.....
.......... വെറു ചോറന്നെ എന്ത ഇത് ഇങ്ങനെ കൂട്ടാനൊക്കെ എന്തൊക്കാരു ണ്ടാക്കാ..........
കുട്ടാൻ നല്ല എന്താണ് എനിക്കധികം തക്കാളി തക്കാളി കടുകറുത്തത് അല്ലങ്കിൽ കഞ്ഞിൻ്റെ ള്ളം താളിച്ചത്..........
താഴ്.......
ആഹ പിന്നെ............. ക്ക്മീൻ പൊരു...... ച്ചതോ ഓലക്....... ഒണക്കമ്മി പൊരിച്ചത്.......... മുട്ട ഇപേരിക്കെയണ്............. ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ട് ക്ക ണ്ട് ഞാൻ പേരിയാക്കും.......
ആഹ് ഏ ആഹ് ഓക്കെ ശരി...........